ഉം കേക്ക്ണ്ട് ആഹ്
എന്തായീ ഭക്ഷണം കഴിച്ചാ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ച് കിടക്കാണ്
കിടക്കുന്നാ എന്ത് ചോറുണ്ട് കറിയെല്ലന്ത്
കറീ പരിപ്പ് കറീ പിന്നെ അയല പൊരിച്ചതുണ്ട് മാങ്ങ ചമ്മന്തി കേങ്ങ് മെഴുക്കുപുരട്ടി
ഉം ചോറുണ്ണിട്ട് കടക്കലുണ്ടാ
അവിടെ എന്താ ഇന്ന് സ്പെഷ്യല്
ഇവിടെ ഇന്ന് ഞാന് ചിക്കൻ കറിയും നയിച്ചോറും ചെയ്തത്
ആഹ് ആഹ് ആഹ് ഏ മക്കളൊക്കെ മഴ ചെറുതായിട്ടൊന്നുണ്ടായിനി ഇപ്പല്ല
ഉം ഇവിടെ നല്ല മഴ
ആഹ് ഉച്ചൻ്റെ മുന്നണ്ടായിന്
ഉം മക്കളില്ലേ
മക്കളുണ്ട് മൂന്നാള്ണ്ട് പോയിട്ട് വന്നിട്ടില്ല
സ്കൂള് പോയിന
ആ പെയിക്കുണു
എത്ര മണിയാവും വരുമ്പോ
നാലരക്കാവും വരാനാവണ് ഇഞ്ഞി ചായ കടി ഓൽക്ക്ണ്ടാക്കണ ടൈമായി
ക്ക് ചായക്കെങ്ങനെ കടിണ്ടാക്കലാ എന്നും
കളി ആഹ് ആഹ് ഫുഡ്ണ്ടാകും എന്തെങ്കിലുണ്ടെങ്കിണ്ടാ അവു ഉണ്ടെങ്കി ദോശണ്ടാക്കി കൊടുക്കും നെയ്യാക്കിട്ട്
ആഹ് ദോശ ഇങ്ങത്തെ എണ്ണ പലഹാരം അങ്ങത്തല്ല
ആഹ് കലത്തപ്പത്തിന്നെ മാവുണ്ട് ഫ്രിഡ്ജില് അപ്പ ചെല പ്പന്നാ അത്ണ്ടാകാന്ന ഞ്ഞി ആഹ് മധുര കലത്തപ്പം പിന്നെ ന്യൂഡിൽസ്ണ്ട് അത്ണ്ടാക്കണങ്കി അത് വാണെങ്കിണ്ട
അ ആഹ് ഫുഡല്ലണ്ടാക്കൊ അത്യാവശ്യം
ആഹ് അത്യാവശ്യണ്ടാക്കും മൂന്നാള്ണ്ട്
ഉം മൂന്നെണ്ണം സ്കൂള് പോകുന്നുണ്ടല്ലേ
ആഹ് മൂന്നാളും പോ പത്തില് ആറില് മൂന്നില്
മോള മോന പത്തില്
മൂന്നാളും പെണ്ണാ
അതെയാ
പിന്നെ അവിടെയോ
എനക്ക് രണ്ട് മക്കള് മോൻസ് പത്തില് മോള് പ്ലസ്ടു കഴിഞ്ഞ് ഇപ്പൊ ഇപ്പ്രാവശ്യം ഉം
മാർക്കൊക്കെണ്ടോ
ആഹ് ണ്ട് പ്ലസ്ടു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അന്ന് ഒരു കോസ് എടുത്തിട്ട് ഇപ്പൊ ഒരു ചെറിയ ജോബിലുണ്ട് ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ
ആഹ് ആഹ് ജോബില് കേറിയോ
ആഹ് ജോബ് കിട്ടീന് ആറു മാസായി ജോബ് കിട്ടീട്ട്
ആഹ് പ്പൊ പ്ലസ്ടു കഴിഞ്ഞ വർഷ
പ്ലസ്ടു കഴിഞ്ഞ വർഷം കഴിഞ്ഞത് ആഹ്
അപ്പൊ ഈ കോഴ്സത്ര വർഷാ
കോഴ്സ് അത്രന്ന ആറുമാസത്തെ കോഴ്സ്
ആഹ് ശരി ആഹ് അന് ഫീ ഒക്കെ എത്രായിണു
ഫീ മുപ്പതിനായിരത്തി സംതിങ്ങ്
ആഹ് ന്നിട്ട് ഇപ്പോ ജോലിയില് സാലറിയൊക്കെണ്ടോ
ആ ഇപ്പോ പതിനഞ്ച്ണ്ട് പി എക്സ്പീരിയൻസ് ആയന എക്ക് കൂട്ടും ഫസ്റ്റ് അല്ല ഇപ്പൊ ജോബ് കി കിട്ടീട്ട് ഫസ്റ്റ് ആമ്പോക്ക് ഫസ്റ്റന്നെ സാലറി കൂടി കൊടുക്കലല്ലോ എക്സ്പീരിയൻസ് ആയ ആണ്ക്കാല കൊടുക്കും
പോ എന്താ നമ്മള് കോഴ്സ് പഠിചോടുത്തന്നെ ജോലി കിട്ടിയോ
അല്ല പഠിച്ചെടുത്തല്ല ആടെ ആതേ സ്ഥാപനംന്നെ കുറച്ച് ഇപ്പുറത്ത് ആ പഠിച്ച അതാ ആടല്ല പ പഠിപ്പിക്കുന്ന അവരെന്നെ ജോലി ആക്കിട്ട് കൊടുക്കുന്നു ഇത് അവള് ഇന്റർവ്യൂൽ പോയിട്ട് അങ്ങനെ കിട്ടിയ
ആ ങ്ങള് കൊല്ലം കാരാ
സ്ഥലം പറയാനല്ല
മേലെ മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സാ ചോദിച്ചേ
ഉം അല്ല
ഉം ഞാൻ ഭാഷ കേട്ടപ്പളെ ഉം പിന്നെ വേറെ ഞങ്ങള് മലപ്പുറം
പറയാന് കയില്ല വേറെ ഹസ്ബന്റ് ഇല്ലേ നാട്ടില്
ആഹ് ണ്ട് ണ്ട് ണ്ട് വർക്കിൽ പോയിക്കാൻ
എന്ത് വർക്ക് ചെയ്യുന്ന്
കടയിലാണ് ഉം കട
ഹോട്ടൽന്ന ന്റെ ഭർത്താവ്
അല്ല പലചരക്ക് കട പോലെ
അല്ല എന്റെ ഭർത്താവ് ഹോട്ടൽ
ആഹ് ഹോട്ടല് ആ ശരി ആഓ സപ്പറേറ്റ് ആണോ അതോ കുടുംബ ഫാമിലി ആയിട്ടോ
ഇപ്പൊ സെപ്പറേറ്റ് ഒന്നിച്ചിട്ടുണ്ടായ കുടുംബ ഫാമിലി ഇപ്പോ ഞാനും ഹസ്ബൻറും രണ്ട് മക്കളും
ആഹ് ആഹ് ശരി
നിങ്ങളോ
ഞങ്ങളും അങ്ങനെ തന്നെ ഫാമിലി ഞങ്ങള ഹസ്ബൻറും മക്കളും ന്നെ ഉള്ളൂ ഉം തറവാട് വേറെനാ ഉം ഉം
അത എടാ പൊർത്തൊന്നും പോയിറ്റില്ല
പൊറത്ത് ആ പൊറത്ത് വെക്കേഷനിലൊക്കെ ഇങ്ങനെ പോയി
അ
രണ്ടു മാസം വെക്കേഷനിൽ എറണാകുളം പോയി മെയിനായിട്ട് പിന്നെ പോയി ക്കോട് മമ്പുറം അങ്ങനെയൊക്കെ അങ്ങനെ പോയി ഏ പിന്നെപ്പോ ഇപ്പൊ പെരുന്നാള്ന് നമ്മ നമ്മളവിടെ അടു ത്ത്ല്ലാരു പാർക്കില് പോയി
ആഹ് അതെയ ഞാൻ വെക്കേ കേഷനെ ലീവില് ഇടെ കണ്ണൂർ പോയി മാനസ
ആഹ്
ഫാമിലി ആയിട്ട് മൊത്തം
ട്രെയിനിലോ ട്രെയിനിലോ
ട്രെയ്നിലല്ല ബസ് ബസ് മുപ്പത് പേര് ഹെ സിസ്റ്റർ ബ്രദർ ദർല്ലാം ചേർന്ന് മക്കളെല്ലാം ചേർന്ന് അങ്ങനെ ഫാമിലി ആ ഫാമിലി ട്രിപ്പ് പോയി അത് നല്ല രസംണ്ടായിനു പിന്നോ വാതില പോവാന്ന് വിചാരിക്കുന്നു അല്ല ഇണ്ടായി കുട്ടികളും പിള്ളേറും എല്ലാവരും ആയിട്ട് നല്ല രസല്ലേ ഒന്നിച്ചിട്ട് പോകുമ്പോ
ഞങ്ങള് ഇതുവരെ അങ്ങനെ ഫാമിലി ട്രിപ്പ് പോയിട്ടില്ല. ഞങ്ങളെ ഫാമിലി ഇങ്ങനെ അങ്ങന പോയിട്ടുള്ളു.
ആഹ് അങ്ങനെ
ഇവിടെ ഇവിടുത്തെ മക്കൾക്കൊക്കെ ഇഷ്ടാണ്. എന്താ വെച്ചാ ബസ്സില് ഒരു ബസ്സായിട്ട് നമ്മൾ എടു ഫാമിലി മൊത്തം പോണ അങ്ങനെ ഇത് വരെ അങ്ങന കുട്ടികക്കാ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഉം ഞങ്ങിവിടെ ഏട്ടനും അനിയനും അങ്ങനെ ഒന്ന് ഒരുമിച്ച് അങ്ങനെ കോഴി ക്കൊട് പോയിയണില്ലേ അങ്ങനെ പോയി.
അങ്ങനെ ഉം
ആഹ് ആഹ് ഏട്ടനാനിയനും പിന്നെ ഉമ്മിപ്പെങ്ങളും അങ്ങനായിട്ട്.
അങ്ങനെ പോന്നത് ഇത് കാറ് അങ്ങനല്ലേ ഇത് ബസ് ആഹ് ആഹ് ബസ് എല്ലാക്കിട്ട് പോകുമ്പോ എല്ലാരും ഒരുമിച്ച് ഇത് തന്നെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊരു വേറെ രസം.
ഇവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല അപ്പൊ എ ന്റെ ഫാമിലിയിലും കുറച്ചുള്ളൂ ഇവിടത്തെ ഫാമിലിയിലും കുറച്ച് ആൾക്കാരുള്ളു പിന്നെ അതിന് ഒരുങ്ങിയിട്ടില്ല.
ആഹ് ശെരി
ഇല്ല ഓരോരുത്തര് പ്രാരാബ്ദം പറയും അപ്പൊ പിന്നെ അതി
എല്ലാം ഒരേപോലെ ഉണ്ടാവൂലല്ലോല്ലെ ഉം
പിന്നെ ഇവര് ഞങ്ങളെ ഹസ്ബന്റും ഇപ്പ ഞങ്ങള് അങ്ങനെ പോവും ചെറിയ അടുത്തില്ല ടൂറൊക്കെ അങ്ങനെ പോവും. ഉം ഉം ഉം ഉം കാണുല്യേ
ഉം ആ ഉപ്പ ഉമ്മ എല്ലാം ഇല്ലേ
ആഹ് അങ്ങനെ പോവും ആ മക്കക്ക് അങ്ങനെ രസം ഒന്നങ്ങനെ
ഭർത്താവിന്റെ ഉമ്മ, ഉപ്പ അവരെല്ലാം ഇല്ലെ
ആ ഉപ്പ മരിച്ചിട്ട് ഒൻപത് വർഷവായി ഉമ്മണ്ട്, പെങ്ങളുണ്ട്. പിന്നെ പെങ്ങളും ഉമ്മയും അവിടെ തറവാട്ടിലാണ്.
ആ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടാ
ആഹ് കല്യാണം കഴിഞ്ഞിട്ടുള്ള്
ഉം മക്കള്
കുട്ടികള് ആയില്ല. കുട്ടികളായിട്ടില്ലേ
അതെയാ ഉം കൊറേ വർഷയാ കല്യാണം കഴിഞ്ഞിട്ട്
ആ ഒരുപാട് പത്ത് വർഷൊക്കെ ആയി.
ഓ
പിന്നെ അങ്ങനെ നിക്കലില്ല. ഭർത്താവ് ഇവിടെ അധികം നി എല്ലങ്ങനെ ദൂരം അങ്ങനെ വീട്
ഇല്ല്യ അവള്.
അവള് അങ്ങനെ പൊതുവായിട്ടില്ല. വണ്ടി പോവും. പിന്നെ ഡ്രൈവറാണ് ജോലിയും. അപ്പൊ അധികം ഇവിടെ നിൽക്കലില്ല. വന്ന നാല് ദിവസം ഒക്കെ. പിന്നെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ.
യോ അതെയാ. അഞ്ചു വർഷം കഴിഞ്ഞിട്ട് വരുന്ന യോ അതെവിടെയാ അങ്ങനെ ദൂരം പോന്ന. ഗൾഫിലാ.
അല്ല, അതിന്റെ നാട് അവിടെയാണ്. അപ്പൊ നാട്ടിന്ന് അങ്ങനെ ഞങ്ങളേ മുസ്ലീംസ് അങ്ങനെ ഉണ്ടല്ലോ. അയിന് ആ അങ്ങനെന്നെ അങ്ങനെല്ല ഭർത്താവ്.
ഹം. അതെ.
ഉം പിന്നെ എന്നിട്ട് വേ വൈകുന്നേരത്തിന്ള്ള ഫുഡൊക്കെ റെഡി ആക്കിയോ രാവിലെ
ഇല്ല വൈ രാത്രി ഞ അപ്പം അപ്പ ഉണ്ടാക്കും രാത്രിക്ക് ഇത് വൈ കുന്നേരം എന്തെങ്കും ച് ചായക്ക് എന്തെങ്കും കടി പഴംപൊരി അങ്ങനെ എന്തവും ചെയ്യും ഇല്ലങ്കി എണ്ണ കടിയാക്കില്ലെങ്കി ബേ ക്കറി ഐറ്റം എന്തെങ്കും ഉണ്ടാവും ബിസ്കറ്റാ അങ്ങനത്തെ സംഭവം.
ഇന്നെന്താ സ്പെഷല്
ഇന്നെന്തുല്ല പഴം ഉണ്ടവടെ പൊരിക്കാൻ വെച്ചിട്ട്
ആഹ് അ ആഹ് പഴംപൊരി ഇണ്ടാക്കാംല്ലേ ആഹ് ശരി ഉം
പിള്ളേർക്ക് പിന്നെ അങ്ങനത്തെ എന്തെങ്കുണ്ടാല് ഇഷ്ടന്നെ
ആഹ് മക്കൾക്ക് എണ്ണക്കടിയാ ഞമ്മടെ ശരീരത്തിന് എണ്ണക്കടിയാണ് പറ്റാത്തെ അപ്പൊ അവർക്ക് അതെ ഇഷ്
ആഹ് അതെ അതെ അശരി
ഫുഡ് ഇഷ്ട പറ്റൂല അപ്പ അത് പ ഇഷ്ടള്ളു അങ്ങനെയൊക്കെയാണല്ലോ ഉം ഓര് പറയും എന്നും ഇതന്നല്ലേ കഴിക്കുന്നെറയും അപ്പൊ പൊറത്തുന്നൊക്കെ തിന്നാൻ പോണറഞ്ഞ അപ്പ റെഡിയാ
റെഡി അതെ അതെല്ലാ മക്കളും അങ്ങനെന്നെ പൊറത്തലത്തെ ഫുഡ് അവർക്ക് ആവും. ഈ ഫുഡ് ഞമ്മ ഇണ്ടാക്കുന്ന ഫുഡ് വാണ്ട
വാണ്ട അത് തെന്നു ഇതന്നെല്ലേ അത്റയും
ആ പൊറത്തിലത്തെ ഫുഡ് കഴിച്ചിട്ടാമ്പോന്നെ ഇത് അസുഖല്ലേ വരുന്നത്.
ആഹ് ഞിപ്പൊ പൊറത്തത്തെ ഫുഡ് ഇപ്പൊഞ്ഞി മന്തി അൽഫാമ് എന്നും ഡെയിലി കഴിച്ചോ അപ്പൊ അതൊരു വെറുപ്പില്ല നമ്മളെന്തേലും ന്ന് ഒര് ഇന്ന് ഇണ്ടാക്കിയോ നാളെണ്ടാക്കിയോ അപ്പ അത് എൻ ആ ആഹ് എന്നും ഇതന്നെ ആഹ് എ ഇതന്നെന്നറയും എന്നും ഇതന്നെണറയും
ആഹ് ശരി ആ അള്ളാ
മക്കളൊക്കെ ഹും നമ്മള പ്രായ യത്തിലൊന്നും പ്പഅതേപോലത്തെ വാശിം ഇതുപോലത്തെ ഫുഡൊന്നും അങ്ങനെല്ലല്ലോ.
ഇല്ല ഇല്ല അത് ശരി ഇപ്പോളത്തെ കാലഘട്ടത്തില് ഇത് പോലെ വരുന്നത് അതുപോലെന്നെ അ അതുപോലെന്നെ നടക്കുന്നുണ്ട്
ആഹ് ഇപ്പത്തെ വീട്ടമ്മാളും മടിച്ചികളായി കാരണം ആരെലൊരു ആള് വി രുന്നാര് വന്നാല് വ ക്കമട്യാ അപ്പൊ ഫോൺ വിളിക്ക്യാ ആഹ് ഓഡറിയ്യും ഓർഡർ ആക്കാ ആഹ് അതാണ് അപ്പൊ നമ്മളേയും പറയാ ഇതേ ഉം ഞമ്മളും ഇതേ ജോലിയൊന്നുല്ലല്ലോ.
ആഹ് ശരി ആ അതെ ഓർഡർ ചെയ്യുന്നനുസരിച്ചിട്ട് അത് വേഗം ഫുഡ് എല്ലാം എത്തുന്നല്ലോ. ക്യാഷ് ഇണ്ടെങ്കി പിന്നെ പണീം ലാഭം ഇത് ഫുഡും കിട്ടി
ആഹ് നല്ല ഫുഡും കിട്ടി കാലം കൊറെ മാ
മാറി അതെ പണ്ടത്തെ കാലല്ല ഇപ്പൊ
ഇപ്പത്തെ കാലം ഉം ഹും ന്നിട്ട് അവടെ കൃഷിയൊക്കെ ഇണ്ടോ കൃഷിയൊക്കെ ഉണ്ടോ
ഇല്ല കൃഷി ഒന്നുല്ല അങ്ങനെ അത്യാവശ്യത്തി ല്ലവാഴ അങ്ങനെ മുറ്റത്ത് ആ മ റ്റേ ഇങ്ങനെ പച്ചക്കറി അങ്ങനത്തെ ഒന്നും ഇണ്ടാക്കാനിണ്ടത്ര സ്ഥലം ഇല്ല ആ വാഴ തെങ്ങ് രണ്ട് തെങ്ങ്ണ്ട് അത്യാവശ്യത്തിന് ഞമ്മ ഞമ്മ അങ്ങനെണ്ട്. നിങ്ങൾക്ണ്ട കൃഷിയൊക്കെ?
ആഹ് ഞാാന് ചെറുമട്ടത്തില് നമ്മളെല്ലാ സ്ഥലത്തങ്ങനെ തക്കാളി പയറ്. ആ ന്നാ ശെരി